ഹലോ. ആഹ് കേക്കണണ്ട് ഞാൻ നേ രാവിലെ ഓരോ പണിയിലായിരുന്നു. ഇപ്പ ദേ ഇന്നിപ്പോ വെയിലുണ്ട് അങ്ങോട്ട് വെയിലുണ്ടോ?
ആഹ് ഇന്ന് നല്ലൊരു മഴ പെയ്തു ഒരു ഒമ്പത് മണിക്ക്.
ആഹ് ഇന്ന് ഇങ്ങോട്ട് പെയ്തിട്ടില്ല ഓഹ്. ഇന്നിപ്പ ഇതുവരെയും പെയ്തിട്ടില്ല അപ്പൊ ഞാൻ തുണിയൊക്കെ എടുത്ത് വിരിച്ചിട്ടിട്ട് മുറ്റത്തി ഇറങ്ങിയിരുന്ന ചക്കക്കുരു നന്നാക്കിക്കൊണ്ടിരിക്കുക. കാരണം അകത്ത് കയറിപ്പോയി കഴിഞ്ഞ ഇന്ന് ചക്കക്കുരു-
ആഹ്.
പിന്നെ പോട്ടി പറഞ്ഞിട്ടുണ്ട് അത് പക്ഷെ നമുക്ക് കിട്ടുമ്പോ ഇച്ചിരി താമസിക്കും.
ആഹ് അപ്പൊ ബോട്ടി രാവിലെ കിട്ടില്ലേ?
അതെന്നാന്ന വെച്ച കഴിഞ്ഞാലേ ഉമ്മിചി ഇടെ ഉമ്മിച്ച് കടയിൽ പണിക്കൊണ്ട് അപ്പ അവടെ കൊണ്ടന്ന് കൊടുക്കണേ ഇച്ചെ ഇച്ചിരിയ ഉള്ളൂ രണ്ട് കിലോയേ ഉള്ളൂ. ഇവടെ കിട്ടാൻ ഭയങ്കര പാടാ അല്ല പിന്നെ നമ്മള് മൊത്തത്തിൽ മേടിക്കണം. അപ്പം അത് കൊണ്ടന്നിട്ട് അപ്പൊ ഉമ്മിച്ചി അത് അവിടെ കൊണ്ടുവന്ന് ഉമ്മിച്ചി അത് ക്ലീൻ ആക്കിയിട്ട്
നേരക്കീട്ട് നുറുക്കീട്ടാവൂലേ തരണ്ടാവുക
അതെനിക്ക അറിയില്ല ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ക്ലീൻ ആക്കാതെ ആയിരുന്നു മേടിക്കണ എന്ന് വെച്ച കഴിഞ്ഞാ അതിന്റെ ആ ച ഇത് കഴുകി കളഞ്ഞിട്ട് മാത്രം.
ആഹ് അല്ലാതെ ന്നുറുക്കി കിട്ടൂലെ ങ്ങൾക്ക് അവിടെ?
നമുക്ക് നുറുകി കിട്ടും പക്ഷെ നമ്മനെ മേടിക്കാറില്ല നുറുക്കി-
ഏഹ് ആഹ് ശരിയാവോന്ന് അറിയില്ലല്ലോല്ലേ-
ആഹ് പിന്നെ ചുണ്ണാമ്പ് വെച്ചിട്ടല്ലേ ക്ലീൻ ആക്കണത് ചുണ്ണാമ്പ് വെള്ളിയ പൊത്തി വെച്ചിട്ടാ ക്ലീൻ ആക്കണത് പക്ഷെ അതുകൊണ്ട് ഇവിടെ അങ്ങനെ മേടിക്കൂലേ അപ്പൊ ഇവിടെ ക്ലീൻ ആക്കാതെ തന്നെ മേടിച്ചിട്ട് നമ്മള് തന്നെ ക്ലീന ആക്കോ ചെയ്യുന്ന ഉം. അതാവുമ്പം ചുണ്ണാമ്പിന്റെ ഇതൊന്നും വേണ്ടല്ലോ ഇച്ചിരിയല്ലേ ഉള്ളൂ. നിങ്ങളെ അവിടെ എങ്ങനെയാ പോട്ട് ക്ലീൻ ചെയ്യുന്നെ?
അങ്ങനെ തന്നെ അവര് ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് കളഞ്ഞത് അവർക്കും ചുണ്ണാമ്പിടണത് ഇഷ്ടല്ല ശരിക്ക്. നല്ലതല്ലാന്ന് പറന്ട്ട്.
ആഹ് ചുണ്ണാമ്പ് ഇട്ട് കഴിഞ്ഞ ത് പിന്നെ വേവക്കെ വ്യത്യാസം വരും പിന്നെ ചെലർക്ക് വയറിന് പിടിക്കില്ല.
ഉം പെരുന്നാക്ക് കൊടുന്നീർന്നെ ഇപ്പൊ വലിയ പെരുന്നാക്കേ
ആഹ്. ഞങ്ങൾക്ക് പക്ഷേഈ പെരുന്നാൾക്ക് കിട്ടില്ല പെരുന്നാളിന് ഞങ്ങളൊരു കാല എടുതൊണ്ട് വന്നു. കപ്പ പുഴുങ്ങാൻ ഏഹ് നമക്ക് പോട്ടി കിട്ടില്ല.
അയ്ശരി.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതല്ലാതെ ഇവിടെ ഈ പങ്ക് കൂടി അറക്കും അപ്പൊ അന്നേരം ഏഹ് ഇങ്ങനെ പോട്ടി മറ്റേ മൂരിയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ മു ആഹ് ന്നാലും അതിങ്ങനെ കാട്ടിലൊക്കെ മേയാൻ വിട്ട മൂരിയൊക്കെ ആയിരിക്കും വളർത്തനഅല്ല അപ്പൊ നല്ല ബോട്ടി കിട്ടും. അപ്പൊമ്മളൊന്നായിട്ട് ത് മേടികും അത്ക്ലീനാക്കാനും എളു പ്പണ്ട് ഫ്രഷാവുമ്പോ എന്നാ ഗുണംന്ന് ച്ച് കയ്ഞ്ഞഴിഞ്ഞാ ഈ ചൂടുവെള്ളത്തിൽ ഇടാതെ തന്നെ അതിന്റെ ആ ക കരിന്തൊലി പോവും ആഹ് ഞങ്ങളു അതെ ഞങ്ങക്കിത് അറിയില്ലായിരുന്നു അപ്പൊ ഞങ്ങളിത് നന്നായിട്ട് നമ്മടെ അടുത്തരു തോ ടുണ്ട്, ഒരു പൊഴ പോലത്തെ ഒരു തോട് അപ്പ അവടെ കൊണ്ടോയി നന്നായിട്ട് കഴുകി ക്ലീനാക്കി കൊണ്ടന്നിട്- ട്ട് വീട്ടില് വന്ന് ചൂടുവെള്ളം ഒക്കെ വെച്ച് ക്ലീൻ ആക്കും കേട്ടോ സാധാ നമ്മള് ക്ലീനാക്കണ പോലെ പക്ഷെ എന്നിട് ട്ടു അതെന്തെയ്താ ക്ലീനാവുന്നില്ല ഒട്ടിപ്പിടിച്ചൊട് ട്ടി പ്പിടിച്ചിരിക്കുവാ അന്നിട്ട് ഞങ്ങളിങ്ങനെ നോ ക്കി കയ്ഞ്ഞപ്പം ചുമ്മ ഞങ്ങളിങ്ങനെ ഏഹ് സ്പൂൺ വെച്ചിങ്ങനെ വടിച്ചെടുത്തു അന്നേരം അത് ആഹ് ആഹ് അപ്പൊ അങ്ങനെ വേഗം കിട്ടി പിന്നെ ഞങ്ങള് ചൂടുവെള്ളക്കെ മാറ്റി വെച്ചിട്ട് പച്ചനെ തന്നെ ക്ലീൻ ആക്കി അത്, എനിക്ക് തോന്നുന്നു ഫ്രഷായതിന്റെ ആയിരിക്കും ന്ന് തോന്ന്ണു
ആഹ് ആ ചൂടോടുക്കണെ തന്നെ ചെലപ്പ കിട്ടാണെങ്കിലേ
അതിന്റെ ആയിരിക്കും, എനിക്കങ്ങനെ തോന്ന്ണു ഒ നമ്മളൊരുപാട് നേരം ഇട്ടതോ അല്ലെങ്കി പിന്നെ വേറെ മാ റ്റി ഒന്നും ഇല്ലല്ലോ, ഈ എറച്ചിക്കടയിലൊക്കെ പറയണ കേക്കാം ഇതിങ്ങന്റെ മൃഗങ്ങൾക്ക് എറച്ചീ ല്ത് കൂടാൻ വേണ്ടിട്ട് സോപ്പ് വെള്ളം കൊടുക്കുന്നൊക്കെ ശരിയാണോന്നൊന്നും അറിയില്ല അപ്പം അതൊക്കെ ഡയറക്ട് പോണത് ഏഹ് വൈ റ്റിലേക്കാലോ ബോട്ടിയിലേക്കാലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് ക്ലീനാവാത്തെ. ഇതിപ്പോ ഞങ്ങള്. അങ്ങനെ മൂന്ന് ബോട്ടി മേടിച്ചിട്ടുണ്ട് ആ മൂന്ന് ബോട്ടിയും ഞങ്ങള് ക്ലീനാക്കി എടുത്തത്. ചൂടുവെള്ളത്തിൽ ഇടാതെയ ഉം അതുകൊണ്ട് നമുക്ക് നല്ല സുഖ നല്ല ക്ലീൻ ആകും.
അയെന്നെ അയ് ശെരി നമുക്ക് പണിം കൊറവാണ്.
പണിയും കുറവാണ് പിന്നെ അത് കഴി കി എടുക്കുന്നതു ഒരു പാടാ പിന്നെ തോടടുത്തുള്ളത് കൊണ്ട് കൊഴപ്പവില്ല. അല്ലെങ്കി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞങ്ങള് മു - ആഹ് ഞങ്ങള് മുറിച്ചിട്ട് ചെറിയ ചെറിയ. ആഹ് ഞങ്ങള് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്. ഞങ്ങള് ചെരുവത്തിലിട്ടോണ്ട് പോയി എല്ലാ-. രും കൂടിട്ടത് കഴുകിയെടുക്കും അത് കഴിഞ്ഞ് പിന്നെ. അങ്ങനെയൊക്കെ ഇന്ന്പ്പ അവിടെ എന്താ സ്പെഷ്യല്?
ഇവിടെ പ്രത്യേകിച്ചൊന്നുല്ല ഇന്നലെപ്പോ അവർക്ക് ലീവ് ണ്ടായിന്നു. അപ്പൊ കുമ്പളങ്ങച്ചാറും മീന് ഉ വറ്റിച്ചതും. ഒക്കെ ണ്ടാക്കി.
ആഹ് കുമ്പളങ്ങ എങ്ങനാ വെച്ചെ ചുമ്മാ തേങ്ങ അരച്ച് പുളിയിട്ടാ.
കുമ്പളങ്ങ തക്കാളി പിന്നെ കായ കുമ്പളങ്ങ. ഏഹ് മറ്റേ പരിപ്പിട്ടിട്ട് തേങ്ങരച്ചിട്ട്.
ആഹ് അങ്ങനെ വെക്കൂല്ലേ കുമ്പളങ്ങിം തക്കാളിം.
ആദ്യം പരിപ്പ് വേവിച്ചിട്ട് പരിപ്പ് ഉപ്പും മൊളകു ഇട്ടി ട്ട് വേവിച്ചു ന്നട്ട് അതില്. വെന്തേന് ശേഷം കുമ്പളങ്ങി തക്കാളി കായ. ഒക്ക പ്പാടെ മഞ്ഞപ്പൊടിം മൊളകും പൊടിം ഒക്കെ പ്പാട ഇട്ടിട്ട് പിന്നെ അത് വേറെ. കുവിച്ചു പുളീം പാർന്നിട്ട്. ന്നട്ടയിക്ക് തേങ്ങ ആ ന്നട്ട് പിന്ന അയിക്ക്. തേങ്ങ ഉം തേങ്ങ ചെരവിയത് എന്താ തേങ്ങ അര്ച്ചിട്ടെയ്. ചെറിയ ഉള്ളി ചെറിയ ജീരകവും അരച് ചേർത്ത്ട്ട്.
ആ തേങ്ങ അരക്ക്ണേന്റെ കൂടെ തന്നെ.
ചെറിയ ഉള്ളി ചെറിയ ജീരകും ആ ആ ഇങ്ങള് എങ്ങനെ വെക്കല്
ഞങ്ങള് അങ്ങനെ വെക്കലില്ല ഞങ്ങക് അങ്ങൻത്തൊര് കറി ഇല്ല ഇത് ഞാൻ ആദ്യായിട്ട് കേക്ക്ണയാ. ഞങ്ങള് കുമ്പളങ്ങ ആകെ മോര് കാച്ചും മോര് ഇട്ട്ട്ട് കുമ്പളങ്ങ വക്ക്യും പിന്നെ ചാളമീന് ഇല്ലേ ചാളമീൻ ചാളമീൻ അറിയോ ആ ചാളമീൻല് ഇട്ട് വെക്യും ചാളമീനും കുമ്പളങ്ങേ കൂടി. ഏ ഇങ്ങനെ വേവിച്ചിട്ട്. വെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ചാ കുമ്പളങ്ങേ ചാളയും കൂടെ ഒരുമിച്ചി ഇടും. അന്നിട്ട് ഉം ഏ പൊടിം മഞ്ഞപോടിം കൊർച്ച് മല്ലിപ്പൊടി ഇട്ട്ട്ട് ഇത് ഇത് രണ്ടും വേവിക്യും അ ആ അതിന്റെ കൂടെ പുളി ഇടും കൊടംപുളിയില്ലേ നമ്മള് മീൻകറിക്ക് ഇടുന്ന കൊടംപുളി അത് ഇടും. അന്നിട്ട് ഏ അത് ക അത് വെന്ത് വന്ന് കഴിയുമ്പം തേങ്ങ അരച്ചൊഴിക്ക്യും തേങ്ങ അരച് ഒഴിച്ചിട്ട് ജസ്റ്റ് വേണെങ്കി കൊർച്ച് കട്ക് പൊട്ടിച്ചിടും. അങ്ങനെ ആ അതല്ലാതെ അതില് വേറെ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും അങ്ങനെ അധിക ഒന്നും ചേർക്കുന്നില്ല. അതിനൊരു വേറൊരു ടേസ്റ്റ് ഇങ്ങനെ ഞാൻ ഇണ്ടാക്കിയിട്ടില്ല ഇതുവരേം എൻക്ക് അതാ ഞാൻ ചോയിചെ കുമ്പളൻ. ആ ഇവട കുമ്പളങ്ങ അങ്ങനെയൊക്കെ ചെയ്യ്ണേ പിന്നെ വേറെ കുമ്പളങ്ങ ചുമ്മാ ഇണ്ടാക്ക്ണ എനിക്കറീല ഒണക്കമീനൊക്കെ ഇട്ട് ആ ഒണക്കമീൻ ഇട്ട് ഇതുപോലെ തന്നെ കുമ്പളങ്ങ ഇണ്ടാക്കും
അത് ശരി ഇവട കുമ്പളങ്ങേല് മീനേ ചേർക്കലില്ല അത് ആദ്യായിട്ട് കേക്കാ
നല്ലതാ നല്ല ഒരു തവണ അങ്ങനെ വെച് നോക്ക് ഏ അന്ന് വെച് കൊർച്ച് മീൻ മതി ആ മീന് അധിക ഒന്നു ഇടണ്ടാ ഒരു മീന്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്
ട്ടാന് മണത്തിന് വേണ്ടീട്ട്
ക്ക് ഭയങ്കര ഇഷ്ടാ ആ അന്നാല് ഇപ്പ നമ്മള്പ്പോ ഒരു ഒരു കിലോ ചാള മേടിക്കണങ്കി ഒര് അര കിലോയൊന്നും ഇടണ്ടാ അര കിലോ ഇട്ടാലും കൊഴപ്പൊന്നുല്ല പിന്നെ അര കിലോയ്‌ ഇട്ട് ആ അന്നേരം നമുക്കൊരു ഇച്ചിരി കൂടേം കറി ഇണ്ടാവും കൂട്ടാനും കറി ഇണ്ടാവും ഉം
ന്നട്ട് മൊ മൊളകും പൊടിം മഞ്ഞ പോടിം മാത്രം മല്ലി പോടി വാണ്ട
മൻ മല്ലിപ്പൊടി ഒരു ഇച്ചിരി ചേർക്കോള്ളൂ
ആഹ്
മല്ലിപ്പൊടി ഒരു കോറച്ച് ചേർക്കും ഞാന് മല്ലിപ്പൊടി ശരിക്കും തേങ്ങ അരയ്ക്കണ കറികൾക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർത്താലും മതി അധികം ചേർക്കണ്ട കാര്യം ഇല്ലല്ലോ ആഹ് കൊറവാ ചേർക്കണ്ടേ അങ്ങനെ മുളക്പൊടിയും മഞ്ഞ പൊടി മല്ലിപ്പൊടിയും ഈ കുമ്പളങ്ങയും മീനും കൂടി ഒരുമിച്ച് പച്ചക് തന്നെ ഇടും പച്ചക് തന്നെ വെള്ളമൊഴിച്ച് വേവിക്കും കൊടംപുളി ഇട്ടിട്ട് ഉ പ്പും അന്നിട്ട് തേങ്ങ അരച്ച്
ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം അതില് ചെറിയ ഉള്ളിയും ഏഹ് കൂടുതലും ചെറിയ ഉള്ളി ചേർക്കുക പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലാ അത്ര ഇട്ട് മൂപ്പിച്ച് ഏഹ് ഇതാക്കുക കടുക് വറുത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാ. എനിക്കിഷ്ടാട്ടോ ഞാനും ഇവിടെ ഇങ്ങനെ പറയുവായിരുന്നു ഏഹ് ആദ്യം എന്താ അങ്ങനെ ഇണ്ടാക്കാ നമുക്ക് ചാള മേടിക്കുമ്പോ ഇപ്പൊ ചാള മേടിച്ച് കഴിഞ്ഞാൽ വറക്കാനും വെക്കാനും കൂടി തികയാൻ പാടല്ലേ അപ്പോ നമുക്ക് കൊറച്ച് ഇങ്ങനെ ചാറാക്കവാണെങ്കിൽ രണ്ടു നേരം കഴിക് ക്ക്യും ചെയ്യാം ഒരിച്ചിരി വറക്കുകയും ചെയ്യാം എന്നുള്ള രീതിയില് അങ്ങനെ ഉണ്ടാക്കണതാ അയ്യോ ഉം ഞാനീ ചക്കക്കുരുവിന്റെ തൊലി
ഹലോ
ഏതൊക്കെ മാസം. ആ കേൾക്കാൻ പാടില്ല
ആഹ് ഒന്ന് സ്റ്റെക്കായി കേൾക്കാതെ ഇപ്പൊ കേൾക്ണണ്ട്
ആ അതെ ഇപ്പ കേക്കത്തില്ലേ
ആ ഉണ്ട്ണ്ട്
ആഹ് അതെന്താന്നോ ഇവിടെ
റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ
വൈഫൈക്ക് എന്തോ ഒരു ഡിസ്കണക്ഷൻ വന്നതാ
ആഹ് ആഹ് ശരി ആഹ്
ഹലോ
ആഹ് കേക്കണില്ലേ
ആ അതെന്നാന്നോ വൈഫൈ ഒന്ന് ഡിസ്കണക്ട് ആയതായിരുന്നു
ആഹ് അത് ശരി അതന്നെ
അതെ അതന്നാന്നറിയില്ല ചെലപ്പോ അതന്നെ ടി വിടെ എന്തെങ്കിലും ടി വി കുത്തിയേക്കുന്നതും വൈഫൈ കുത്തിയേക്കുന്നത് ഒരേ ഇതിനകത്താ അപ്പോ ഇളകീട്ടുണ്ടാവും. ഇപ്പ ടി വി വെച്ചാരുന്നു. ഇന്നിപ്പം അയെന്നാ എക് കി ഇയിന്റെ അടുത്ത് തന്നെയാണോ. അടുത്തൊള്ള പള്ളി തന്നെയാണോ?
ആഹ് പന്ത്രണ്ട് കിലോമീറ്റർ അധികം
ആഹ് ആയ ഇന്നെലെ ആ പറഞ്ഞവര് എന്റെ ഹസ്ബെൻഡിന്റെ കൂടെ പഠിച്ചതാ അച്ചേ സ്കൂളില് ചെറുതില്ലേ. അവടെ ആ പള്ളീല് ഓതിക്കുകയും ചെയ്യുന്നുണ്ട് അവര്.
പഠിപ്പിക്കണന്ന് തന്നെ പറഞ്ഞത്.
ആ പഠിപ്പിക്കുന്നിണ്ട്. ആഹ് ആഹ് എന്റെ ഇക്കാടെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നിണ്ട്.
ആഹ് അത് ശരി
പിന്നെ ഈ ദൂരെന്നുള്ള പിള്ളേരെ ആഹ് അവരുടെ ഓട്ടോയിലാ വിടുന്നേ. ഏഹ്, പള്ളി നമ്മള് പള്ളി കൊറെച്ച് വെല്യാ മഹല്ലാ. അപ്പം കൊറെ ഏരിയ കൂടിയിട്ട് ഒരൊറ്റ ഏഹ് പള്ളിയാ ഒള്ളത്. അപ്പം ഇന്ന പലയിടത്ത്ന്നും ഏഹ് പിള്ളേരൊണ്ടല്ലോ. അപ്പ അ ങ്ങനെ അന്നേരം ഈ ഉസ്താദാണ് വിളിച്ചോണ്ട് വരണത്. എൻ എന്റെ ഏഹ് ഞാ എന്റെ മോന് അവിടെയല്ല ഓതണേ, ഞങ്ങള് ഏഹ്, ഞാൻ എന്റെ വീട്ടിലാ നിക്കണേ. അപ്പൊ ഞങ്ങള് ദക്ഷിണയാ അവടെ സമസ്തയാ. ആഹ്, ഇവിടത്തെ മ അവടെ രാവിലോയോത്തൊക്കെയൊണ്ട്. പക്ഷെ നിങ്ങടെ അവിടത്തെ പോലെയല്ല. ഏഹ് ഓത്ത് ഏഹ് ക്ലാസ് വെര്ണത്.
ഏഹ്
ശനിയും ഞായറും ഉച്ചവരെയിണ്ട് അങ്ങനെയൊക്കെയാ. ആഹ്
പറഞ്ഞു. ഞാനിങ്ങനെ നിങ്ങള് മദർസേ ശനീം ഞായറും ഉള്ളൂന്ന് പറഞ്ഞപ്പത്തന്നെ ഇവരത് കേട്ടപ്പ പറഞ്ഞു. അത് ഇന്ന ഭാഗത്തായിരിക്കുന്നുള്ളത്.
ഏഹ് ഇത് ഏഹ്, ശനിയും ഞായറും മദ്രസ് ഉച്ചവരെ ഒണ്ട്. പിന്നെ രാവിലെ ഓത്തും ഉണ്ട്. രാവിലെ എനിക്ക് തോന്നണ് ആറ് മണി മുതല് ഏഴ് മണി വെരയാന്ന് തോന്നു. അതും അങ്ങനെ ഒരു സമയത്ത്. അവടെ പിള്ളേർക്ക് മദ്രസേല് പോണം. അങ്ങനെ ഇവടെയാണ് രണ്ടു ദുവസം മാത്രം ഉള്ളത്.
ഉം ഈ ഫുഡ് ഇപ്പൊ ഇതാ ഇപ്പൊ റേഷനരി ആവെ കാരണം അധികം വേവില്ല. അപ്പ പിന്നെ ഇപ്പ ഈ മറ്റേ റൈസ് കുക്കറില് ഇപ്പണ്ടെറക്കി വച്ചിട്ടൊള്ളു.
ആഹ് ഇന്നാ ആഹ് ഇന്നാ ശരിട്ടോ ഞാന് ഇതാക്കാ, ഉം
ആഹ്, ആഹ് വാടി